കേക്കുന്നുണ്ടാ
ആ കേൾക്കണ്ട്
എന്താ വിശേഷം
സുഖാണേ
ആ മഴയുണ്ടോ
ഓ മഴേണ്ട് നല്ല മഴയും ഇടിമിന്നല് ഭയങ്കരായിട്ട് ഇടമിന്നലു ണ്ടായിരുന്നു
ഇവിടെ നല്ല മഴ ണ്ട് ഇടിവെട്ട് അങ്ങനെ കാര്യായിട്ടില്ല
ആ അതെ ഇതൊക്കെ ഭൂപ്രകൃതിക്ക് ദോഷം വരുത്തുന്ന കാര്യങ്ങളാണല്ലോ ഇടിമിന്നല് ഇതൊക്കെ ഏതായാലും ഇപ്പ ചോർന്നു
ഉം എപ്പളാ ഭക്ഷണം കഴിക്കാ രാത്രി
ഒമ്പത് മണി ആവും
ഒമ്പത് മണിയാവോ ആ ആ ആ വല്ലതും വെച്ചാ
ഏ
ഭക്ഷണെന്തേലും വെച്ചാ ബീഫ് കറി
ആ ബീഫ് വരട്ടിയത് പിന്നെ കറിം പപ്പടോം
ഉം ഞാൻ ചിക്കൻ കറി ഇതേ ഇണ്ടാക്കണുള്ളൂ
അതെ ആ
ഉം നല്ല മഴയും പിള്ളേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി കീറുന്നു
ആ
ഞാൻ തുടക്കുന്നു പിന്നെ കൂടെ അവര് ചവിട്ടിക്കയറും ഞാൻ തുടച്ചെങ്കിൽ പോരും അവര് ചവിട്ടിക്ക കേറും
ആ മ ഞാൻ പുറത്തന്നല്ലേ അതെ ആ
തൊട്ടാപ്പുറത്ത് കട വീ ടുണ്ട് ആ
കുട്ടി മ ക്കൾക്ക് എന്താ മഴ ആയാലും അവോർക്ക് എന്താണല്ലോ സ്വാതന്ത്ര്യയാണല്ലോ അവർ ഇവിടെ അങ്ങനെന്നെ കൊറ മക്കള് മണ്ണിൽ ഇങ്ങട്ട് ക ച് ഓലങ്ങോട്ട് വിട്ട് കളിച്ചോളി അറിയ യിട്ട് എല്ലോടത്തും തലൽ വരെ മണ്ണാക്കി കളിപ്പോ പിന്നെ കേടില്ല മണ്ണല്ലേ അപ്പ പിന്നോട് കളിച്ചോട്ടേ വിചാരിച്ചു കൊറെ ഫോണ തന്നെ കളിക്കുമ്പോ അവർക്കത് ഒരുരിതാണ് അ ഇതാണല്ലോ നല്ലതല്ലല്ലോ
ഫോണിൽ കളി അന്നെ ഫോണിൽ കളി ഭയങ്കര കൂടുത
ആ ഫോണില് പ്പ കൊറചിസട് ഫോണ്
കണ്ണ് പ്രശ്നവും ബ്രെയിനും പ്രശ്നവി ഇരെ ബ്രെയിനും ഡാമേജണ്
അതെ ചെറിയ മക്കളല്ലേ നർഭനും കണ്ണി നോ ക്കെ പ്രശ്നവും അത് നമ്മസ് നമ്മള് നമ്മളെ പണി കഴിക്കട്ടെ കയ്യട്ടെ ജാരിച്ചു അതൊപ്പോ അവർ നമ്മള കുട്ടികള് വഷലാക്കണ് എല്ലാ ഉമ്മമാർ ഉപ്പമാരെണ് അല്ലാതെ അത് കൊടുക്കൂല കാണൂലല്ലോ ഞമ് നമ്മളണല്ലതൊക്കെ കാണണേ പിന്നെ അങ്ങനെ
പറയ് ഉം ഇനി നാളെ രാവിലത്തേക്ക് എന്തൂട്ടാ
നാളെ രാവിലെ ദോശയോ എന്തേലും ഉണ്ടാ
ഉം
ആലോചിച്ച് ആ അത് പിന്നെ ഞങ്ങള് അങ്ങനെ ആ വെള്ളപ്പോ അങ്ങനെയെ ക്കെ ആണെങ്കിൽ ആലോചിക്കും അല്ലാത്തപ്പോ ഞാ അല്ലാതെ ദോശ സാദാ ദോശ അത് പിന്നെ എത്ര ആയാലും ഓർക്ക്‌ കൊഴപ്പില്ല
ആ ഏത് മറ്റേ ഉഴു ന്നും അരിട്ടിട്ടുള്ള ദോശയാണോ
ആ ഉഴുന്നും ഇതൊക്കെ ഇട്ടിട്ട് അത് നല്ല ഉഷാറാ അതും എല്ലാസന്നും കിട്ടൂല
ആ
എല്ലാ ദിവസവും പറ്റില്ല അപ്പൊ പിന്നെ വെളിതിനൊക്കെ നല്ല കറിയൊക്കെ വേണം ആ ഓട്ടയുടെ പൊതുവൽ ഇവിടെ ആ ഇഷ്ടമല്ലേ മക്കൾക്കും ഇഷ്ടമല്ല ആർക്കും ഇഷ്ടല്ല പിന്നെ അല്ല ഡോ ദോശ ആയാലും കുഴപ്പമില്ല അതവര് കഴിക്കും
കറി കൂട്ടിയാ കഴിക്ക അല്ലെങ്കിൽ പിന്നെ പഞ്ചസാര കൂട്ടിട്ടാ
ആ പഞ്ചസാര കുറേ കാലം രണ്ട്‌ മൂന്ന് വയസ്സ് വരെ പഞ്ചസാര തന്നെ ആയിരുന്നു ഇപ്പൊ അവർക്ക് കറി വേണം ഇപ്പൊ പഞ്ചസാര ഒന്നും അങ്ങനെ കഴിക്കൂല ആ കറിയുണ്ടെങ്കില്
ഉം
കറി വേണ്ടി വരും ഉം പഞ്ച
ഉം എത്ര മണിക്കാ രാവിലെ എണീക്ക
അഞ്ചര ആകുമ്പോ എണീക്കും മദ്രസയൊക്കെ ആ മ മദ്രസുണ്ട്
അങ്ങനെ പിന്നെന്താണ്
പിന്നേര്ഞ്ഞാല് ഇനിയിപ്പം കഴിഞ്ഞ പ്രാവശ്യം പ്രളയായിരുന്നു നമ്മള് പ്രകൃതിനെ ബാധി ക്കുന്ന കാര്യായിരുന്നല്ലോ ഇനിയിപ്പോ പ്രളയം അങ്ങൻത്തെ നൊന്നും വരാതിരിക്കട്ടെ
അതന്നെ ആ പ്രളയം കൈഞ്ഞിട്ട് മറ്റേ കയിഞ്ഞ കൊല്ലം ഇത് പൊട്ടിയല്ലാ
ആഹ് കഴിഞ്ഞ കൊല്ലം താക്ക്ണ് ഉരുൾപൊട്ടല് ചുവര് മലേയില് എത്ര ആൾക്കാരാ ആഹ് മനുഷ്യരാ മ ഇതായത് ഒരു രാത്രി കൊണ്ടാണല്ലോ ഭൂമി ഫുള്ള് എഹ്
പിന്നും കൂടി പ്പേ ആഹ് സ്ഥലത് ഇങ്ങനെ തകർന്ന സ്ഥലങ്ങൾഡെ ഒക്കെ വീഡിയോ
ആഹ് അതെ ഇപ്പൊ അവർക്കൊക്കെ വീടുകളൊക്കെ ഉണ്ടാ എടുത്ത് കൊടുത്തു ഏതായാലും ആരുല്ല ആരുല്ലാത്തര് വേറെയും
ഉം
പിന്നെ
ഇതാണ് അറ്ഞ്ഞ്
ആഹ് നിങ്ങളടെ വീടിന്റെ അവിടെ ഈ ഈ ഉത്സവൊം പെരുന്നാളൊ അങ്ങനെയൊക്കെ ഇണ്ടോ
ആഹ് ഞങ്ങളവിടെ ഉത്സവം പറയുന്ന അവടെ ഇവിടെ അടുത്തില്ല. കാര്യാട്ട് ഇന്നാ മുസ്ലീങ്ങളേ ഒള്ളു
ആഹ് ആഹ് ഞങ്ങടെ ഈ ഭാഗത്തൊക്കെ ഇണ്ട് ഈ ഭാ അത്തല്ല എന്റെ വീടിന്റെ ഭാഗത്തൊക്കെ ഇണ്ട്. ഉത്സവങ്ങള്, പെരുന്നാളൊക്കെ, ഞാൻ കാണാനൊക്കെ പൂട്ടാ.
ആഹ് അത് രസ താണ് ഞമ്മക്ക് ചിനിമേ
സിനിമ കാണാൻ പോവാറുണ്ട തിയ
സിനിമ ഏ ല്ല ഞാൻ പൊതുവൽ കുറവാ. അതേ കാണാറില്ല പിന്നെ സീരിയല് അതൊക്കെ നല്ല കണ്ടിരുന്നു കുഴേ കാലം.
വേറെ വേടിച്ചരാട്ടാ. അങ്ങനെ ഞങ്ങ മക്കളൊക്കെ ആയിട്ട്
ഏഹ്
ഞങ്ങളെ പോവാറുണ്ടന്ന് സിനിമക്കൊക്കെ
അഹ് ശരി ആഹ് അത ആണ്ലേ എ ആ എന്റെ അനിയത്തി ഒക്ക് ഒക്കെ പോകാറുണ്ട് അവൾക്ക് പോവാറെ ഇല്ല അവൾക്ക് അവൾ കാണാറു
ഏ ഹസ്ബൻന്റിന് ഇഷ്ടാണ് അപ്പ കൊണ്ടോവും ഉം
എന്റെ ഹസ്ബൻഡ് പിന്നെ അങ്ങനെ അതൊന്നും കാണാറില്ല പിന്നെ പോവാറില്ല അങ്ങട്ട് തി തിയേറ്റർ
ആഹ് വേറെ വീട്ടില്
അല്ലെ എന്റെ എന്റെ ഹസ്ന് അ അത്ര പൊതുവിൽ താല്പര്യം ഇല്ലാറെ സിനിമ കാണും പക്ഷെ പക്ഷെ അങ്ങനെ തിയേറ്റർക്കൊന്നും
തിയേറ്ററിൽ പോയി കാണില്ല അല്ലെ ആ കൊറെ ആൾ ക്കര്ണ്ടങ്ങനെ ടി വിയിലൊക്കെ വരുമ്പോ കാണും തിയേറ്ററിൽ പോയി കാണില്ല
ആഹ് പൊതുവില് സിനിമ ഇഷ്ടല്ലോലു ഇണ്ടാവും
ഉം ഉം നേരം പോക്ക് ജസ്
ആഹ് അതെ അമ്മക്കൊര് ഇതാണ് കാണുന്നു നേരം പോക് ത്തിന്
പിന്നെ ഞങ്ങട ഔടെ ഷൂട്ട് കുട്ടിങ്ങുകൾ അതൊക്കെ ഉണ്ടാവാറുണ്ട് എങ്ങന പാ
ആഹ് അതെ ആ അയ്ശരി ഷൂട്ടിങ്ങും കാര്യങ്ങളും ആക്കല്ലേ
ഉം എനിക്ക് എപ്പോഴും ഉണ്ടാവും
അതെ അപ്പം പിന്നെ അങ്ങനെയൊക്കെ പോകുമ്പോം അതൊരു ഇതാണ്
ആഹ് ഷൂട്ടിംഗ് ഒന്നും കാണാൻ പോവാറില്ല
ആ നമ്മളങ്ങനെ പോകുമ്പോ നമ്മൾ യാത്രയിലൊക്കെ പോകുമ്പോ ഇങ്ങനെ കാണാറുണ്ട് ഷൂട്ടിംഗ് സ്ഥലങ്ങളൊക്കെ അത് ഞങ്ങൾ ഇവിടെ പിന്നെ അതൊന്നും നാട്ടില് ഇല്ല
ഉള്ളേരിയാണോ നിങ്ങളടെ വീട് ഉൾഭാഗത്താണോ?
അരീക്കോട്
ആ അതല്ല ഉള്ളേരി ഉള്ളേരി ആണോന്ന് ഉള്ള ഏരിയ
ആഹ് ഞങ്ങൾ ഗ്രാമപ്രദേശ പ്രദേശാണ് അവിടെ ജീവിക്കാൻ താമസിക്കാൻ സുഖം ഗ്രാമപ്രദേശാണല്ലോല്ലേ
ഉം ഉം ആഹ് ഞങ്ങള് അത്രക്കങ്ങട് അല്ല രണ്ട് കൂടി മിക്സാണ്
അതെ ആഹ്
ആ
ബ ബസ്സും ഇതൊക്കെ അല്ല ബസ്സൊക്കെ നമ്മുക്ക് ഇവിടക്ക പോവാനൊക്കെ സുഖാണ്
ആഹ് ഞാൻ ബസിൽ പോക്ക് അങ്ങനെ കുറവാണ് മുന്നൊക്കെ പോകും പഠിക്കാനൊ ക്കെ പോവുമ്പോകേ പോവാരുന്നു ഇപ്പ അങ്ങനെ മൂന്ന് മക്കളെ കൊണ്ട് പോവാനും പറ്റില്ല ബസിൽ
ആഹ് അതെ അല്ലെങ്കിൽ പിന്നെ വീട്ടിലാരേം ആക്കണ്ടി വരും ആളെ അതിലേറെല്ലാം നമ്മുക്ക് പോവാതെ നിക
ആഹ് ഇവര് വലുതാവാണെങ്കിൽ ഇവര് ചെല വാ വരുന്നില്ലാന്നു പറയും പക്ഷെ ഇപ്പൊ കുഞ്ഞുങ്ങളല്ലേ നമ്മ എവിടെ പോയാലും കൊണ്ടോണം
ആഹ് അതെ നമ്മ മക്കളെ നഴ്സറിക്കൊക്കെ പറഞ്ഞയച്ചാൽ കൊറെയൊക്കെ സ്വതന്തരര് ആ ആവും അവരെക്കെ നമ്മക്കൊ ഇത്ണ്ടാവില്ലല്ലോ മക്കൾക്കും ബുദ്ധിമുട്ടാണോ അമ്മമാരൊക്കെ ജോലിക്കാരും ഇതൊക്കെ ആയാലും പഠിക്കാൻ പോയാലൊക്കെ
ആഹ് എനിക്കങ്ങനെ കുട്ട്യോളെ നിർത്തീട്ട് പഠി ഠിക്കാനും ജോലിക്കൊന്നും പോവാനും താല്പര്യല്ലാട്ടാ
അതെ ആഹ് അതാണ് നല്ലതും
വെല്ല ഓൺലൈൻ ആയിട്ട് എന്തെലുമൊക്കെ ചെയ്യാന്ന് വെച്ചാ കൊഴപ്പില്ല
ഓൺ പോവാറുണ്ടോ അപ്പ്ക്ക് ജോലി കിട്ട്യാണ്
ആഹ്
അവൻ മ മക്കളെയൊക്കെ മുക്കാറ് മാസായപ്പോത്തൊട്ട് ഓള് പഠിക്കാൻ പോയി എത്യാലും ഒര് തോ ഇതിലെത്തി അതോളെ ആഗ്രഹായിരുന്നു അത് സാധിച്ചു അല് വല്യാ ജോല്യൊന്നും അല്ലെങ്കിലും